ആ എന്തൊക്കെ
ഉം ഇതാല്ലേ എങ്ങനെ പോണ് എന്താ പണി
ചായുണ്ടാ ക്
ഏ മക്കള് വരാറായില്ലേ
മക്കള് വരാനായി
ഉ എന്തൊക്കെ കടി മ ഓള് വന്നു ആ ഇന്ന്‌ ബ്രഡാ
ഇന്ന്‌ ബ്രെഡാണ് എന്താ ഈ ടൈം അല്ല ഈ സമയത്ത് മീന്-
ഇന്ന് ഉച്ചക്ക് വെച്ചിട്ടില്ല ഇന്നലെ വെച്ചത് ചെമ്മീൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തന്നീന്നൂന്ന് ഉച്ചക്ക് വെച്ചത് ഇന്നലെ ഇന്നലെ വെച്ചത് ഇന്ന് ഉച്ചക്കെ ഉണ്ടായിരുന്നു എനിക്ക് മാത്രല്ലേ അപ്പൊ പിന്നെ ഞാന് കൂട്ടി വെച്ചു ആ പിന്നെ മക്കൾക്ക് മക്കള് വരുമ്പോത്തേനൊക്കെ വെക്കാന്ന് വിചാരിച്ച് ഇപ്പൊ ഇന്ന് എന്താ ലിയമോള് പോയപ്പോ ആ എന്താ ഇത് വെക്കാൻ പറഞ്ഞിനു എന്താ മുട്ടബജി അത് ഉണ്ടാക്കാൻ പറഞ്ഞിനു ആ ഉണ്ടാ ഈ ഇണ്ടാക്കിയപ്പോ നേരം വൈകിയ അറിയാം അതങ്ങ് കഴിഞ്ഞിട്ട് അയിന് മറ്റേ ഇത് ഇണ്ടാക്കാന്ന് വിചാരിച്ചതായിരുന്നു ചെമ്മീൻ റോസ്റ്റ്
അ ശരി അ ശരി എന്താ റെസിപ്പി
ഇതിന്റെ-
പാചകം ഉം
ഉം മുട്ടഭജി എന്താ ഞമ്മളെ കടലമാവും മൈതീം മൈദ പ്പോ എത്ര പെട്ടെന്നാ കേടുവരല്ലേ
അതാണ്
അരിച്ചിട്ടാണ് വച്ചത് തരിച്ചിട്ട് എടുത്തത്ന്ന് പറയാ
അ ശരി
ആപ്പോ എന്നിട്ട് എന്താ ഞമ്മളെ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചി ക്യാം മസാലയും കൂടി ഉപ്പും മക്കള് വന്നോ
ആഹ മക്കള് വന്തോ
പിന്നെ എന്തൊക്കെ ഉം
പിന്നെ എന്തൊക്കെയാ
ഇച്ച് ഞാൻ മറ അന്ന് ഫ്രിഡ്ജിക്ക് വെച്ചീു ഉഷാറാവൊക്കെ ചെയ്തു ഞാൻ ഫ്രിഡ്ജ് വെച്ചത് കൊണ്ട് കാറാവൂലേന്ന് വിചാരിച്ചു
ആഹ ആ ശരി ഇനിയിപ്പ എന്താ ചെമ്മീണ്ട് എങ്ങനെ ഉണ്ടാക്കല്ലേ
ചെമ്മീന് സാധാ പോലെ ഞമ്മൾ ചിക്കന ഒക്കെ വെക്കണ പോലെ ഞാൻ നല്ലൊരു പുളിന്റെ കമ്പ് ഇട്ടു ആ റോസ്റ്റ് ചെയ്തിട്ട് ഇന്നലെ ചെറുതായിജ്ജ് പുളി ഇടല ഉണ്ടാവോ ചെമ്മീൻ വെക്കല്ലുണ്ടാവോ
ഞൻ ചെമ്മീനിക്ക് പുളി ഇടൂല ഞൻ അധികം റോസ്റ്റ് ചെയ്യുമ്പോ പിന്നെ പുളി അങ്ങനെ ഇട്ടിട്ടില്ല ഇഞ്ടുലെ ആ
ആ ഞാന് ഒരു കമ്പിട്ടു ചെറിയൊരു പുളി വന്നോട്ടേന്ന് വിചാരിച്ച ഈറ്റ് തക്കാളി അധികം എടുത്തനു ടേസ്റ്റ് ഉണ്ടായിരുന്നു പുളി ഇട്ടുന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ്ല്ലായിന്നുംണ്ടായിുന്നില്ലറെ മീൻ വിചാരിച്ചിട്ടേ ചെലപ്പോമം ചമ്മീ യിന്റെ ആ ഒരു ചെലപ്പോ രസല്ലാത്തൊരു ടേസ്റ്റ് വരും വിചാരിച്ചിട്ട് ഞൻ പോയ്‌ നോക്കട്ടെ
ആഹ
മീൻ ആ മീൻ ചൊയ ഉണ്ടല്ലോ ഉം ആഹ ചെലപ്പോ ഇങ്ങനെ അങ്ങനെ തോന്നും ആ എല്ലാ ചിലപ്പോ അത്ഷ്ടപ്പെടൂല അത് നല്ല കുത്തണ ചോയ ഉണ്ടെങ്കില് പറ്റൂല ഇങ്ങനെ മസാല ടേസ്റ്റും കൂടി വരുമ്പോ പിന്നെ അത്രക്ക അറിയില്ല
ആ പിന്നെ ചേലോല് പോ മീനും കൂട്ടില്ല
ആ ആ ആ ആ ഒരു ടെസ്റ് ആ ആ ഒരു ചൊവ അങ്ങനെ വരും വിചാരിച്ചിട്ട് ട്ടാ ഞാൻ പുളിയൊക്കെ ഇട്ടത്
ആ അത് ശെരി എന്നിട്ട് കഴിഞ്ഞോ ചെമ്മീനും മുട്ട ബജി ഒക്കെ
മുട്ടബജി കയ്യാനായി മറ്റോന് മകൻ എടുത്തച്ചീന്നു അതോ വന്ന് കഴിക്ക്ണ്ട്
അയ് ശരി
പിന്നെ എന്തൊക്കെ
പിന്നെ എന്താ എന്നിട്ട് ഇന്നും ചായുടിച്ചിട്ടില്ലേ ചായ കുടിക്കാ നിക്കാണ് നാളല്ലേ അക്ഷയ്ക്ക്
ആ നാളെ പോവാ നമ്മള്
ആ പ്രിന്റ് എടുക്കാന് ഇപ്പ പാസ്ബുക്കിന്റെ കോപ്പി വേണംന്ന് പറഞ്ഞു
ഏയ് ആരാ പറഞ്ഞേ
ഇന്ന് ഞാൻ പോന്നപ്പോ രജനി ചേച്ചി ഉണ്ടായിരുന്നു അവിടെ അപ്പോ രജനി ചേച്ചി പറഞ്ഞു പാസ്ബുക്കിന്റെ കോപ്പി റേഷൻ കാർഡ് ഇതൊക്കെ നിർബന്ധണ്ന്നു പറ
അത് അയിന് ഓരോ ഫോമിനും ഓരേ പോലെയാണ് എന്ന് തോന്നുണത്, ഇജ്ജ് പറഞ്ഞില്ലേ കൃഷിന്റെ ആണ്ന്ന് പറഞ്ഞില്ലേ.
ശിന്റെയാണുന്നു പറഞ്ഞു അപ്പ ഓള് ആ ഓര് പറഞു എന്തായാലും ഇതൊക്കെ വെച്ച് കൊടുക്കാ ഓര് ചോദിച്ചതല്ലേന്നു പറഞു
അത് അന്റെ പാസ്ബുക്കിന്റെ കോപ്പിയൊ ഒക്കെ വേണ്ടത് മ തീനാ ത്രേ ആ പാട്ടത്തിന് എടുക്കണ സബ്സിഡിക്ക് ആത്രേ പാട്ടത്തിന്റെ സബ്സിഡിക്കാണ്ന്നു പറഞല്ലോ ഞാന് അക്കൗണ്ട് നമ്പർ ക്കെഴുതി വെച്ചി ന്ന് പറഞ്ഞപ്പോ അ അതൊന്നു അതിന് ആവശ്യല്ല അതൊക്കെ പാട്ട ത്തിന്റെ സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പളല്ലേ ഇപ്പോ പൈസ ആ പൈസ ഇങ്ങോട്ട് കിട്ടുമ്പോ ഉള്ളല്ലേ അക്കൗണ്ട് അക്കൗണ്ട് കിടെക്കാരം
ആ അത് ശരി അങ്ങന വന്നില്ല ണ്ടാവും ആ എന്നിട്ട് അല്ലയ്യ് എവിടെ
ഓളാ കൾ ച്ചായ്ണു ആ മറ്റോട്ത്ത്ക്ക് പോയിണു എയ്തി ന്നെ എയ്തി വന്നേക്ക് എന്തേന്നാവോ ആദി പറഞ്ഞതോണ്ടാ ഇന്ന് വന്നേക്കിണ്ട്മ്മാ ഞാൻ എഴുതാണ് ട്ടൊന്നർഞ്ഞ് എഴ്തി ആദ്യം എന്നും അങ്ങനെ ചെയ്യൽ
ആ ഓന് ഫസ്റ്റ് വന്നാല് അ ഭക്ഷണം കൊടുത്ത് ആദ്യം കു പ്പിച്ചു ന്നട്ട് ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ ഓല് രണ്ട് ണ്ടാളും എഴ്താനിരിക്കും ന്നാ പിന്നെ രാത്രി പഠിച്ചാ മതി
അ ആ ന്നാ അയിനൊ ടൈം ഇണ്ടാവും പക്ഷെ അപ്പൊ ഓല് കളിക്കണം കളിക്കണംന്ന്റ്ഞ്ഞിട്ട് ട്ടൊയ്ക്കാരെയ് ആ ഞാ പറിം പ്പൊ അപ്പൊ പിന്നോല്ക്ക് വീ ട്ടിൽ വന്ന ഒരു കളിക്കാന്ള്ള ഒരു ടൈം ണ്ട് ണ്ടാവൂല്ല
ആ അതാണ് അപ്പൊ ഓൽക്ക് കടാണെനും പക്ഷേ എന്താണ് വൈ കുന്നേരായാല് വേഗോർ
ആ അതാണെ
അപ്പൊ ഒര്ക്ക് മക്കൾക്ക് പഠിക്കണോ പ്പക്ക് ശ്രദ്ധല്ല ഒറങ്ങാണ് ഒറങ്ങാണ് ന്നറിം ഇപ്പ പിന്നെ ആ ഒര്ത്
ക്കണ ഒറങ്ങാണ് പ്പോ നേരത്തെ ചോറ് വൈച്ചോ വൈച്ചോന്ന് പറഞ്ഞ കേക് കുല ഇന്നലെ മ്മള് പ്പോയപ്പളെ എന്താ ഏമ് മ്മച്ചിയെ പൊതിച്ചോറ് ണ്ടാക്കിയെക്കോണ്ടിട്ടോ മുട്ട ബജ്ജി ണ്ടാക്കിയക്കോണ്ടിട്ടോ ർഞ്ഞാണ്ടാ പോയെ ഇന്ന് രണ്ടും ണ്ടാക്കിയച്ചു പൊതിച്ചോറോൾക്ക് പറ്റില്ല കൊറേ ദിവസം സ പറയല്ലെ അറിയും ഞാൻ മീന് കൊറവേരുന്ന് എനി കൂട്ടാന്ള്ള മീന് ന്നുള്ളേനുന്ന് ഞാൻ പറഞ്ഞിലെ അപ്പൊ മീൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉപ്പേരീം തൈരും എന്താ മുട്ട പൊരി ഇണ്ടാരുന്നു ന്നിട്ട് ഓൾക്ക് പറ്റീലായീ ഒരു രസൊല്യാന്ന് പിന്നെ ഞാ ഇന്ന് കറി കറി ദേരുന്നു മുരിങ്ങീം മ്ം എന്താ പരിപ്പും കൂടി വെച്ചതേരുന്നു
അതെ ആ
അധികം ഇഷ്ട്ടം ഇണ്ടാവൂല അതൊണ്ടാണ് പറ്റാതിരുന്നെ അയിന്റെ ചൊയ ന്നോള്
അയ്ശരി
ക്ക്‌ ന്ന് എന്തേരുന്നു ഉച്ചക്ക് കറിയൊക്കെ ആയിന്നോ പോയപ്പത്തിന്
ഇന്നൽത്തേണ്ടായിന്നോ
ഏ ഇജ് ഇജ്ജാദ്യം ഒന്ന് വാ ആ വാ ന്ന് കൊറച്ചേഞ്ഞിട്ട് വാവയാർന്നു പിൻ പിന്നെ വരണ്ടാരുന്നു പിന്നീം വാവേന്നൊക്കെ പറഞ്ഞ് ന്നല്ലോ അയിന്റെ അടിയില് അൻ ഞ്ഞു ആ
മിന് അനുസരിച്ചിട്ടാണ് ഞാനത് പറയ്ന്നേ ഞാന് അപ്പൊ വിളിച്ചപ്പോ ആ നാളെ നമുക്ക് രാവിലെ തന്നെ പോവ്വാ
പോവാ എ എപ്പളാ തൊറക്കണേ ന്ന് ജ്ജ് അന്വേഷിഷൊ
ആ
ഹലോ
അത് തൊറക്കൊടീ
തൊറക്കോ ഒമ്പതരയൊക്കെ ആവുമ്പോൾ തൊറക്കോ ന്ന് ആവോ
തൊർക്കും
ഞാനേ മറ്റേ താത്താനോടെ സുനിയർ താത്താനൊ ആ അതാണ് ഞാൻ വിലയിന്ന് പറയുന്നത് ഇറച്ചി വാങ്ങലും നടക്കുന്ന അല്ലെങ്കിൽ പിന്നീ ഞാൻ ഒരു സൈന് കെട്ടി താങ്ങി ഒരുങ്ങി കെട്ടി പോണെ അതാണ് ഭയങ്കര പിരാ
താണ് ഒരു പ്രാവശ്യം ഓഫീസില
ഉം ഒരുങ്ങി കെട്ടി ഇറങ്ങണത് ഭയങ്കര പിരാന്താണ് പോന്ന് പറയാം
ഉം സംഭവം ഒരു ചടപ്പാണ് ഇജ് ഫസ്റ്റ് വിളിച്ചപ്പോ നട ച്ച ആൾക്കാരായിന്നോ
ആ ആ
ആ അപ്പൊ ഫയലൊടുക്കലും ഓല പിരിച്ചുവിടലും പേപ്പർ വർക്കിന്റെ പിന്നെ കഴിഞ്ഞ് ഒന്നങ്ങട്ട ശ്വാസായപ്പോ അൻ മെസ്സേജ് അയച്ചു അപ്പത്തിന് അടുത്ത വന്നു ഒരു ലോഡ് ഈ ചെക്കന്മാര് വരു മ്പളാണ് ള്ള ഗതികേട് ഗതികേടല്ല ഓൽക്ക് ഇങ്ങനെ വർ
അതാണ്ല്ലേ ഓഫീസില് കയറി കഴിഞ്ഞ അതാണ് അല്ലെങ്കി പിന്നെ അയിന്റെ അടുത്ത് കയ്യാം ഉം
അന്നോട് ഞാ പറഞ്ഞ നമക്കൊരു
ഹലോ
മക്കള് പോയേക്ക് പോവാ
പോയേക്കിനോ ആ ആ ആയിക്കോട്ടെ പോയി പോവാ ഇന്ന് ഏകദേശം ഒമ്പതരക്കെ ആവാനയിക്കണല്ലേ മക്കൾ പോ ഓ
ഓ ഓരക്കഴി ഇക്കു
ഉം
അ ശരി
ഹലോ
ഓനും കളിച്ചാന്നെ വണ്ടി ഓടി കളിച്ചാനും ഓടറിയ ആഹ് ഞാനിവിടെക്കെ ഉണ്ടാക്കി വെച്ചീന്നു ഓന് ഇപ്പൊ കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടാവൂല്ല ഓന് കളിച്ചി ട്ട് കളിച്ച് വരുമ്പോഴാണ് ഭയങ്കര വിശപ്പ് ഓഹ് ക് ട്ട് കണ്ണ് കാൺണ
വെര്മ്പ ത്തന്നെ വെശ്പ്പാണ്. ഉംഹ്
ഉംഹ് ആഹ്
കടപെട്ട്കോണ്ടക്കെയ്ക്കാരം മ് ഇപ്പൊ ഭയങ്കര സങ്കടത്തിലാ
ഏഹ്
ഇന്ന് ഈച്ചണ്ട് നല്ലോണം അവ്ടണ്ടോ?
ഓരക്ക്
മ്മ് ഹലോ കേക്ക്ണില്ലേ
എടേല് ബ്രേയ്ക്കായിക്കാണ്ട് പോണ് ണ്ട് കട്ട് കട്ട് ആയ്ക്കാണ്ട് മുറി റിഞ്ഞ് മുറിഞ്ഞാ കേക്ക്ണെ എങ്ങൻ എന്താ ഇജ് പ
ഇന്ന് ഈച്ച ണ്ട് നല്ലോണംന്ന് റയ്
ഇന്നോ പഷേ എൻക്കിന്നൊന്ന് പൊതുവേ കമ്മിയല്ലേ
ഏഹ് ഇതുവരെ കമ്മി ഇന്നൊരധികള്ള പോലെ തോന്ന്ണ് ണ്ട്
ആഹ് പിന്നെ ഞാനടിച്ചുവാരി തൊടച്ചിട്ടെച്ച ഓക്കെ ഓക്കെ